എന്താ വിശേഷം?
നല്ല വിശേഷം അവിടത്തെ വിശേഷോ?
സുഖമായിട്ടിരിക്കുന്.
പോവുന്നു. ആഹ ചായ കുടിച്ചോ എന്താന്ന് ചായക്കെന്താ കടി എന്താണ്?
ഇന്ന്. പുട്ടും പിന്നെ ഗ്രീൻ പീസും.
ഗ്രീൻ പീസു ആണ്ല്ലേ ആ ഇവിടെന്താ പുട്ടും ചെറുപയറു ആണ്.
ഏഹ് ജസ്റ്റ് ഒരു മാറ്റല്ലേ ചെറ്തായി
റ്റൊര് മാറ്റം ചെറുതായിട്ടൊരു മാറ്റം ഉം എങ്ങനെ ബ ഭക്ഷണൊക്കെ എങ്ങനെ രാവിലെ നേരത്തെ തയ്യാറാവോ അല്ലെങ്കിൽ നേരം വൈകിട്ടാണോ?
ആ ഇവിടെസ്‌ ഒര് സിക്സ് തേട്ടി ഒക്കെ ആമ്പോ ഞാന് അടുക്കള ഓണാക്കും. പിന്നെ പിന്നെ എങ്ങനെ കഴ്ണെനസര്ച്ച്.
കയ്യണെനൻസര്ച്ച്ലെ ഉം അങ്ങ ങ്ങെ വൈകുന്നേരം ഇങ്ങനെ ചായയൊക്കെ വേണോ എന്തെങ്കിലു കടിയൊക്കെണ്ടാകൊ ചായക്ക്.
ല്ലല്ലല്ല. അതൊന്നും ശീലമാക്കിട്ടില്ല.
ഉം ശീലാക്കിട്ടില്ല ചായ ചായൊന്നു കുടിക്കാറില്ല വൈകുന്നേരം.
ഇൻക്ക് തോന്നുമ്പോ ഇൻ ക്കത് ഞാൻ ഒയിവാക്കലാണ് പല സമയത്തും.
പർഞ്ഞ ചായ കുടിക്കലേ അല്ലെങ്കില് കട്ടൻ ചായായിട്ട് കുടിക്കോ
അതാണ് ഇൻക്ക് താല്പ
ഏത് കട്ടൻ ചായെ
അല്ലല്ല പാല് പറഞ്ഞ ഉം അതെ അതെ അവിടയൊ
ഇവിടെ ഞങ്ങളിവിടെ ഇൻക്കിഷ്ടം പാല് പാർന്നാ ചായേണ് എന്നും ഇപ്പൊ പാല് പാർന്ന ചായ കുടിക്കാറൊന്നുല്ല ഏ എടക്ക് ചായ പാല് പാർന്ന ചായ കുടി ല്ണ്ട് കട്ടൻ ചായ ഞാന് പൊതുവേ കൊർച്ച് കൊറവാണ്. അതാണ് ഇൻക്ക് ആ പീഡിയെത്തെ ചായയൊക്കെ ഭയങ്കരഷ്ടാണ്. എത്ര ആയാലു അവര്ണ്ടാക്കുന്ന പോലെ ഞങ്ങൾ ഇണ്ടാക്കിയല് എങ്ങനെയാലും ആവുല്ല അത് ന്തണാവോ വൈ ആഹ് അവര്ണ്ടാക്കുമ്പ ഇപ്പൊ മെനിയാന്ന് തന്നെ ഞാന് രണ്ടു സം മുന്നേ തന്നെ ഞാന് ഇതേപോൽന്നെ ഞ ചായേ, ചായ ഇതേപോലെത്തെന്നെ പാല് പാലലൊര് പേക്കറ്റ് പാല് എടുക്കും ഏ പാല് എട് ത്തിട്ട് അതിലേക്ക് കൊറച്ച് വെള്ളാഴിക്കും ആഹ് രണ്ട് മൂന്ന് ക്ലാസ് വെള്ളൊഴിക്കും എന്നട്ട് അതില് എന്തെയ്തു ഞങ്ങള് അത് നല്ലോണ്ണം തളച്ചിട്ട് അയ്ലേക്ക് ചായപ്പൊടി ഇടു. ചായപ്പൊടി ഇട്ടിട്ട് ഏ എന്താണ് പഞ്ചസാര ഇട്ടാണ്ട് ചായ അങ്ങനെ ചായ ഇണ്ടാകും ഇങ്ങളങ്ങനെ ചായ ഇണ്ടാക്കല്
ഞാനു അതേപോലെന്നെയാണ് ഇണ്ടാക്കല് എന്നാലു ആ അധിക വെള്ളായിക്കഴിഞ്ഞാല്. ഏഹ് ആ പാലിന്റെ ആ ചെയങ്ങട്ട് പോയിക്കിട്ടും അപ്പൊ ടെയ്സ്റ്റ് കിട്ടുല്ല പിന്നെ ആയിക്ക് അയ്ക്ക്
ഏ പാല്
ഇൻക്ക് നല്ല കട്ടിവേണം
ആഹ് അതന്നെ പക്ഷെ പാലിനെക്കാട്ടിലും പാൽ പൊടി ചേലോൽക്ക് പാൽ പൊടിനോടാവു കൂടുതലിഷ് ട്ടം ചേലോൽക്ക് ഇതോപോലെത്തെന്നെ പാലിനോടായിരിക്കു.
പാലില്ലെങ്കിലും അയ്ലെക്ക് തുള്ളി ഏഹ് ഇത് ആഡ്യും
എന്ത് പാൽപ്പൊടി ഇല്ലില്ല ഞാൻ
ഉം
പാൽപ്പൊടിണ്ടെങ്കി വെറും പാൽപ്പൊടി പാല്ണ്ടെങ്കി വെറും പാല് പാല് അങ്ങനെണ് ഞങ്ങള് കാച്ചല്
ഏ ഞാന് അവിടെ ഇതിനെറ്റ് കൊർച് കൊറച്ചിട്ടേക്കും ഇന്റേക്ക് മാത്രം ആഹ് ആഹ് അപ്പൊ ഇൻക്ക് അതിന്റെ ടെസ്റ്റ്‌ ഭയങ്കര ഇഷ് ട്ടാണ്
ആഹ് ആഹ അങ്ങനെ ഉം
പിന്നെ ഇപ്പൊ ഞാനിങ്ങനെ ആലോയിക്കെനി ഏ എന്താ പറയാ നമ്മളെ ഈ നാട്ടിലെ ഇപ്പത്തെ പെൺകുട്ട ട്ടികളെ ഡ്രെസിങ് ചെയ്യ
ആഹ് കാവൂ പറയണ്ട ആണോ അതൊന്നും പറ പറയണ്ടപ്പോ പണ്ടത്തെ പോലൊന്നെല്ല ഇപ്പത്തെ കുട്ട്യാള് പറഞ്ഞ ഭയങ്കര പയങ്ങി ഏ തിരിച്ചറില്ല അ അങ്ങനത്തെ കോലത്തിലാണ് ഇപ്പ ഇതൊക്കെ നടക്കാറ് കൂടുതലും ഉം ഏ ഇപ്പൊ ഇനിയിപ്പോ ആഹ് ഇപ്പൊ കൂടുതലും ഇതേപോലത്തെന്നെ ജീൻസ് ചെിലവ് ചെലെ നമ്മള് അങ്ങാടിയിലൊക്ക് ഇപ്പൊക്കെ ഇറങ്ങികാണണം
ഇപ്പൊ ചുരിദാറൊന്നും വേണ്ടായിരിക്കും ചുരിദാറോന്നും വേണ്ട ഇപ്പൊ ഇ ഇപ്പൊ ആണുങ്ങളെ ഉം ആഹ് ആണുങ്ങളെ ടീഷർട്ട് ഒക്കെ കിട്ടിയ അപ്പ്
കി അത്ര ഇടും ആഹ അങ്ങനെ പ്പെട്ടാണ്ട് കൂടുതലും അധികം കോ കോളേജിൽ പോകുന്ന കുട്ടികളൊ ക്കെ അങ്ങനെ തന്നെയാണല്ലോ കൂടുതലും ഇടല് ഇപ്പൊ ഞമ്മളിപ്പോ പുറത്തിറങ്ങിയാ കാണുന്നത് ഫുള്ളും ഇപ്പൊ ചുരിദാറൊന്നല്ല ഇപ്പൊ ഇതേപോലെ തന്നെ ഇങ്ങനത്തെ ഡ്രെസ്സുകളെ ആയിട്ടാണ് കൂടുതലായിട്ട് കാണുന്നത്
ഇപ്പം നമ്മള് പെൺകുട്ടിയാണോന്ന് തിരിച്ചറിലെന്നെ അവ ലിപ്സ്റ്റിക് ആണോ ലിപ്സ്റ്റിക് ഇട്ടന് നമുക്ക് തിരിച്ചറിയാൻ പറ്റല്ലോ ഇപ്പൊ
ആഹ ആഹ ഏഹ് ലിപ്സ് ലിപ്സ്റ്റികൊക്കെ എന്താണ് എത്രയും പെൺകുട്ടികൾ ഇതേപോലെ തന്നെ ഇടുന്ന
ആഹ് പക്ഷെ ഇപ്പ ഇത് ഇപ്പം അത് ഒഴിവാക്കിയതായിട്ട് ന്യൂസിൽ വന്നീനു
ഇപ്പോ ഒരുപാട് കുട്ടികൾക്കെന്തോ ക്യാൻസാറോക്കെ വരുണ്ട് പറഞ്ഞ് ലിപ്സ്റ്റിക് ഇട്ടിട്ട് അപ്പൊ എത്രോ പെൺകുട്ട് അങ്ങനെ നോക്കിയപ്പം ഈ ലിപ്സ്റ്റിക്കിന്റെ ഇതോണ്ടാണ് ഇത്രയും കുട്ടികൾക്ക് ഇതേപോലെ തന്നെ ക്യാൻസർ വരുന്നത്
ഏഹ് നമ്മള് ലിപ്സ്റ്റിക്ക ഇങ്ങട്ട് നല്ല ക്വാളിറ്റിള്ള വാങ്ങണം എന്താ നമ്മള് നമ്മളെ ഒരു നൂറ് രൂപേ ഇരുന്നൂറ് രൂപക്കുള്ള വാങ്ങീട്ട് കാര്യല്ല അതിന് കൊറെ
നമ്മളൊക്കെ എമ്പത് രൂപേന്റെ ഡാസ്ലർ അങ്ങനെയൊക്കെ ഓരോന്ന് ഉപയോഗിക്കും കാരണം നമ്മൾ പ നമ്മള് നോക്കുന്ന ഉം പൈസ കുറവാണ് നോക്കുന്നത് പക്ഷെ അതിനുള്ള ക്വാളിറ്റി നമ്മൾ നോക്ക നോക്കണില്ല അതാണ് എവിടുന്നെങ്കിലും ഇപ്പൊ ഒരു രണ്ടെണ്ണം ഫ്രീ കിട്ടാണെങ്കിൽ അതെടുക്കും ഏതിന്റെ കൂട്ടത്തിൽ ഒന്നിലും ഒന്ന് ഫ്രീ ആണെങ്കിൽ അങ്ങനെ തന്നെ മീഷോയിലും അതേപോലെ ഫ്ലിപ്പ് ഫ്ളിപ്കാട്ടിലും അങ്ങനൊക്കെ ഇതിലൊക്കെ എൺപത് രൂപക്ക് നാല് ലിപ്സ്റ്റിക് ഒക്കെ എൺപത് രൂപക്ക് നാല് ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക് അപ്പം പിന്നെ അതിന്റെ ഒരു ക്വാളിറ്റി എത്ര ഉണ്ടാവും ആഹ്
ണ്ടകും മർക്കൂറി നമ്മളെ ശരീരത്തിത്തില് എത്തിയാൽ അത് ഭയങ്കര അതില്ലേ നമ്മളെ ശരീരത്തിലെ ലങ്സിലേക്ക് ഒക്കെരം അത്‌ ബാധിക്ക ബാധിക്കും ആഹ അപ്പൊ അധികം എല്ലാർക്കും ക്യാൻസർ വരാൻ ചാൻസ് കൂടുതലാണ് ഇപ്പോ ഇന്നത്തെ കാലത്തില് പക്ഷെ എല്ലാർക്കും എല്ലാർക്കും അതിന്റെ ബെനിഫിറ്റ് ഇത് അറിയാം
അറിയ എന്നാലും എല്ലാർക്കും അറിയ സൈഡ് എഫക്ട് എന്നാലും പക്ഷെ ആരും ഇടാതെ ഇരിക്കലില്ല അതാണ് അതിന്റെ മെയിന് ആരും ഇടാതിരിക്കല്ലേ ഇപ്പൊ എന്തിന് ചെറിയ പൊടിമക്കൾ മക്കൾ വരെ അത് ഇടും
പൊടി മക്ക അത് നമ്മള് പാരൻറ്സ് തന്നെയാണത് അത് ശീലമാക്കണതും ആഹ് ഉം ആഹ് പിന്നെ ഞമ്മളായാലും ഒന്ന് ഒരുക്കി കൊടുക്കുമ്പോ ഒന്ന് ഇതൊക്കെ ഒന്ന് ട്ടേ ചെയ്യ അതുപോലെ മുഖത്തിട്ണ അദ്പോ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മള് ആഡാക്കി നമ്മ ചെയ്ത് നോക്കും പൗഡറിന് പകരായിട്ടേ
അതാണ് ഏഹ് അപ്പം പിന്നെ അവർക്ക്ത് അത അവന്നാ ഇല്ല അത് അവര് ഇതേപോലെ തന്നെ ഇങ്ങനെ ആഹ ശീലിച്ച് വരാണ് ചെയ്യണത് അതിനോട്
ച്ചായി ചെയ്ത് കൊടുക്കും ത്തിട്ട് നമ്മളെ അനിയത്തിമാരതും ഒക്കെ കണ്ടിട്ടാണ് ഈ ചെറിയ മക്കൾ പടി ക്ക്‌ന്നത് അവരെ പറഞ്ഞിട്ടും കാര്യല്ല ഇപ്പ സ്കൂളിലോട്ട് പോകണെങ്കിൽ ഇത് ഇടണം
ഇപ്പ എല്ലാരും ഇടുന്ന്ണ്ട് അതോണ്ടാണ് എല്ലാരും ഇടുന്നുണ്ട് അതോണ്ടാണ്.
ആ ഇപ്പോ ഇപ്പോ ഈ അടുത്ത- കാലത്ത് ഇപ്പോ ഒരു ന്യൂസ് വന്നല്ലോ. ഹേ പഠിക്കുന്ന കോളേജിലോട്ട് ലിപ്സ്റ്റിക്- റ്റിട്ട് കയറരുത് പറഞ്ഞാട്ട്.
അങ്ങനെ, അങ്ങനെ, അങ്ങയൊക്കെ നിലവില് വരിയാണെങ്കിൽ ഇതന്നെ, ഇതെ- ത്ത് ഒഴിവാക്കും, കൂടുതലും അത് കുരെ കുട്ടികൾതെ ഇതിപ്പോ, അവിടുന്നാണ് ഇപ്പോ ഒരു കുട്ടി- ട്ടൽ ഒരു, ഒരു കുട്ടി ആഹാ.. ആ അതിപ്പോ ഒരു കുട്ടി ഇട്ടാല് പിദ്യാദേസം മറ്റെ കുട്ടിപ്പ ക്ലാസ്സിലേക്കൊക്കെ കൊണ്ടുവരികയാണല്ലോ? ഒരേ കുട്ടിൾ അവരെ. ബാഗൊക്കെ നോക്കിയാൽ, അവരെ ബാഗിൽ ഇത്ണ്ടാവും.
ട്ടും ഈ ഫുട്- പോവാണ്. ഫുഡക്കെ കഴിച്ചു കഴിഞ്ഞതിനന്- ശേഷം വീണ്ടും ഇടുന്നത്.
ആഹാ ഇത് ഇടുന്നത്. അതന്നെയാണ്. കാരണം ഇത് നമ്മള വയറ്റിലോട്ടാണ് ഇത് പോണത്. ഇത് പിന്നെ ആഹാ.. ആഹാ അതാണ് ഹേ അത് സ്- സ്ഥിരം ഇടുന്നലൊക്കെ നമ്മെ- ചുണ്ടുക്കള്ളിയിലൊക്കെ ഒരു പിഗ്മെന്റേഷനും, ഒരു ക- രുപ്പ് കളറൊക്കെ ആയിട്ട് ഇത്- വരുന്നുണ്ട് ഉം ചുണ്ടൊക്കെ ആകെ നാശമായിട്ട് വരുന്നുണ്ട്. പൊട്ടിയിട്ടായിട്ടും, തെക്കൊയിട്ടൊക്കെ വരുന്നുണ്ട് ഇത്, കൊറ ഞാന ഇതേപോലെ, ന്നെ വീഡിയോസ് ഇതൊക്കെ- കാണുന്നുണ്ട് ഇങ്ങനെ പിന്നെ ഓരോ തി- ഇത് തുറന്നാല് വി, ഫോൺ തുറന്നാ ഇതിന്റെ പരസ്യ വരുന്നത്. ഇത്ര രൂപക്ക് ഇത് നല്ല രസമാണ്, മറ്റേതാണ് ആഹാ പിന്നെ എയിആയാല് പിന്നെ നമുക്ക്, ഫസ്റ്റ്ന്നെ ഫസ്റ്റ്ന്നെതാണല്ലേ വേര.
അതെ എന്ത്? നാമ്മടെ മനുഷ്യന് കരുത്തിയാൽ മതി അപ്പോക്കിനെ അയിൽ വരും.
അതാണ് ആഹാ ആഹാ അതാണ് നീയിപ്പ ഏത് സധ- ദനായാലും ഒരു വട്ടം സെർച്ച്യ്താ- മതി പിന്നെ നമുക്ക്, അത് നമ്മള ഇങ്ങനെ വരും പിന്നെ അതേപോലെന്നെ അയിന് നമ്മൾക്ക് അതേപോലെന്നെ- നോട്ടിഫ- കശനായിട്ട് നമ്മളുടെതിക്ക് വരും അത്.
അതെ, അതെ പിന്നെ നമ്മള് സ്വാഭാവികമായിട്ട. ഒന്ന് ഇടക്ക ഇടക്കല്ലെ? നോട്ടിഫിക്കേഷൻത് കഴിഞ്ഞാല്, നമ്മള് അണ്ട് വാങ്ങിക്കാനുള്ള ഒരു- അതെ റ്റൻറ്റസിണ്ട.
ഇല്ല ആ അതാണ് ഞമ്മള ഇങ്ങനെ മിശോന്നായിട്ടും, ഫിക്ക്കാട്ടി ന്നായാലും വെല കുറഞ്ഞ സാധനങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങും, അത് നമ്മുടെ ശരീരത്തിനന് ഇതിനോ നമ്മുക്ക് എത്ര- എത്രത്തോളം കേടുണ്ടെന്ന് നമുക്ക്- അറിയാം, എന്നിട്ടും നമ്മളിത്. നമ്മള് പൈസ, ഇപ്പ ഇപ്പ നമ്മള് പൈസ നോക്കും. ആഹ് ഇപ്പ നമ്മള് പൈസ നോക്കും, ഭാവിയിൽ- നമ്മുക്ക് അതിനെക്കാട്ടും കൂടുതൽ പൈസാവുക.
അതെ അതെ അപ്പോ അതിന കാട്ടിലും പൈസ- ആ ഫുഡി ഇതിന്റെക്കെ സൈഡ് എഫക്ട് ആയിട്ട്, പക്ഷെ അ എത്ര നമ്മുക്ക്- പറഞ്ഞാല് നമ്മൾ പിന്നെ ആഹാ വെയിലോട്ട് തന്നെയാ പോകുന്നത്. അത് കുഴപ്പൊന്ന ഉണ്ടാവില്ല. സ്കിന്നിണ്ടാവില്ല നമുക്കത്- വിശ്വസിക്ക നമ്മ- പക്ഷെ ആർക്ക് വരുന്നതൊക്കെ- പറയാൻ പറ്റൂല്ലലോ.
അതാണ്. ആർക്ക് വരുന്നൊന്നും പറയാം ആഹാ ആഹാ ഓല്- ഇതേപോലെ തന്നെ ക്യാൻസർ ആണന്ന് പറഞ്ഞില്ലേ?
എങ്ങനെയുള്ളരു ഓൾ- ഇതാണെങ്കിലും ഏഹ് ഇങ്ങനെ- ശരിയാന്ന് പറയുമ്പോൾ നമ്മുക്ക്- അയ്ലൊരു ഭയങ്കര-
സങ്കടാണ് കാരണം ആഹാ പ്രത്യേ- ക്ഷേ അവൾക്കൊക്കെന്ന്- പറഞ്ഞാൽ അത അത്, തുണയില്ലാത്തത്- ഇതല്ലേ ആകെ ആഹാ മറ്റേ കുട്ടി അതെ കിച്ചുവോ? ആഹ് അതേ അതേപോലെ തന്നെ ഇപ്പം രേണുവിനെ ഏ എന്തൊക്കെയോ പറയുന്നുണ്ടല്ലോ.
ആ പക്ഷെ എങ്ങനെആയാലും പാവമാണ്. നമ്മള് ഈ അസുഖക്കെ ആരെയും പരീ കൊടുക്കല്ലേന്ന് നമ്മുക്ക് പ്രാർത്ഥിക്കേണ്ടി
ആ അതാണ് ഇത് തന്നെ ഭയങ്കര വല്ലാ ഇതായിട്ടുള്ള അസുഖാണല്ലേ ഇതൊക്കെ ഇത് നമ്മള് നമ്മള് പെട്ടെന്നൊന്നും കണ്ടുപിടിക്കൂല അസുഖം ഇതൊക്കെ നമ്മുക്ക് ലാസ്റ്റിക് ലാസ്റ്റിക് എത്താൻ നേരം ആണ് ഇതിന്റെ
അവളെ ഞാൻ ഫോർത്ത് സ്റ്റേജ് ഒക്കെ എത്തിയപ്പോളാണ്
കാണുന്നത് ഇത് നമ്മളെ നമ്മളെ ശരീരത്തില് തന്നെ നമ്മളെ ശരീരത്തിൽ തന്നെ എന്തൊക്കെയുണ്ട്ന്ന് നമ്മുക്ക് തന്നെ പറയാൻ പറ്റൂല. കാരണം ഇതിപ്പോളൊന്നും പൊന്തൂല ഇത് ഏ
പിന്നെന്താ എന്നാ പിന്നെന്താ?
എന്താണ് ക്കേ എന്താ പറഞ്ഞേ കേൾക്കുന്നില്ല
പിന്നെ എന്തൂട്ടാ പിന്നെ
പി ആ പിന്നെന്ത് സുഖായിട്ട് പോവുന്നുണ്ട്. എന്ന എന്നാ ആയിക്കോട്ടെ കേട്ടോ ആഹ് ആ എന്നാ ശരി.